ആഹ്.
ആഹ് പണികളൊക്കെ കയ്ഞ്ഞ്
ആ ആ താ പണികളൊക്കെ കഴിഞ്ഞു ഫ്രീ ആയിട്ണ്ടേ നിങ്ങൾ ഫ്രീ ആണോ?
ഓ കൊറെക്കെ കയ്ഞ്ഞി ഇനിപ്പോ കൊർച്ച് കയ്ഞ്ഞി ട്ട് നോക്കാന്ന്ള്ളതിലേ.
അതെ അതെ നോമ്പയത് കാരണം ഇനി വൈകിട്ട്ള്ളത് നോക്ക്യാത്യല്ലോ.
ഇന്ന്പ്പോ മൊ മ മക്കള്‌ള്ളേനോട് കൊർച്ചൊരു റെസ്റ്റ്ണ്ട് അല്ലെങ്കിൽ ക്കെ വേണം ഒറ്റെക്ക്ട്ക്കെ മോള്‌ള്ളെനെകൊണ്ട് ഓള് ഹെൽപ്പെയ്തെരും.
ആ അതെതെതെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവര്
ആ ചെയ്യും പിന്നെ ഇണ്ടാക്ക്ന്നതൊക്കെ നമ്മൾ ഇണ്ടാ ക്യാ മതി ചോറും കറിയൊക്കെ.
ആ തെ തെ തെ.
അവിടെ ഇങ്ങക്ക് ആരും ഇണ്ടാവ് ലല്ലേ എൽപ്പിനൊന്നും. ഓ കൊയ്
ഭക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാ സ്പെഷ്യൽ ഐറ്റംസ്?
കൊഴ്പ്പൊന്നില്ല ഇത്‌വരെ ആര് കഴിച്ചിട്ട് ചേ ന്നൊന്നും പർഞ്ഞേ കേട്ടില്ല.
ആണോ എന്താ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ എന്താണ് കുക്കെ യ്യാറ്?
ഞാന് വിര്യാണി ഇങ്ങൻത്തെക്കും ബിരിയാണി പിന്നെ ഈ ചട്ടിപ്പത്തിരി ഇങ്ങൻത്തൊക്കെ ഇണ്ടാക്കല്ണ്ട്.
ആ ചട്ടിപ്പത്രി ഇണ്ടാക്കാറ്ണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ ചട്ടിപ്പത്രി.
ആണ്ലേ.
പക്ഷെ ഞാൻ വിചാരിക്കും അത് നല്ല പണിയാണ്‌ നല്ല പ്രയാസാണ് ഇണ്ടാക്കാനെന്ന് വിചാരിക്കും. അതോണ്ട് ഞാന് ഇതുവരെ ഇണ്ടാക്കി നോക്കിട്ടില്ല. എവ്ടെന്നെങ്കിലൊക്കെ കിട്ട്യാ കഴ്ക്കും അല്ലെങ്കി കടേന്ന് ന്ന്‌ വാങ്ങിച്ച് കഴിക്കും അതല്ലാതെ ഞാന് ഇത്‌വരെ മേക്കെയ്ത് കഴിച്ചിട്ടില്ല എനിക്ക് നല്ല ആഗ്രഹണ്ട്. ക്ഷെ ഇൻക്ക് തോന്നുന്നു അയ്ന് നല്ല ഓവറായ്ട്ട് പണിയെട്ക്കണം എങ്ങനെയ നിങ്ങളെ എങ്ങനെ ഇണ്ടാക്കാറ് എനിക്ക് റെസിപ്പിയൊന്ന് പർഞ്ഞെരോ?
അമ്മള്ല്ലേ ഈ പിന്നെ ചിക്കന് ചിക്കനും വേവിക്ക പി ന്നെ അയ്ലേക്ക് ഉള്ളി ഇഞ്ചി പച്ചമുളക്
ചിക്കനെ ചിക്കനെ മാത്രം എങ്ങനെയാണേച്ചി ചിക്കനെ മാത്രം നമ്മള് കുരുമുളക് പൗഡറോ അല്ലെങ്കില് ഉപ്പ്ട്‌ട്ട് പുഴുങ്ങിയെടുക്ക്ന്നതും പോലെ പുഴുങ്ങിയെട്ക്ക്ന്നത് പോലെ.
ആഹ് ആഹ് അത് എല്ലല്ലാത്ത കഷ്ണം നോക്കിട്ട് എടുക്ക ആഹ് ആഹ് എന്നിട്ട് അത് വേറെ വേവിച്ച വെച്ചിട്ട് പിന്നെ ഈ വല്ല്യ യ സവാളല്ലേ സവാളീം പിന്നെ ഒരു ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറിയ കുഞ് കഷ ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ചതക്ക ചതക്കിട്ട് അത് പിന്നെ വാട്ട് നല്ലോണം ഓവർ വാട്ട ണ്ട ഒരു മീഡിയം ലെവലാണ്വരെ വാട്ടിയൊടുക്ക ആഹ്
ഇതില്
ആഹ് ആഹ് ആക്കി കൊടുക്ക കന്ന് ആഹ് എന്നിട്ട് അതിലേക്ക് ഈ ഈ നമ്മള് വേച്ച് വെച്ച ചിക്കൻല്ല അത് പീസ് പീസ് ആക്കിയിട്ട് കുഞ്ഞാക്കിയിട്ട് അയിക്കിട
ആഹ ആഹ് അന്നെങ്കിൽ ആഹ് പിച്ചി പറിക്കണം അതല്ലെങ്കിൽ പ്രഷ് ചെയ്താൽ മതിയോ മിക്സ്
ആഹ് എങ്ങനെയാലും മതി നമക്ക് കടിക്ക ഓവർ കടിക്കണെങ്കിൽ ഇങ്ങനെ കയ്യോണ്ടന്ന് പീസ് പീസ് ആക്കി ഇട്ട് കൊടുത്തൽ മതി അല്ലെങ്കിൽ പിച്ച് പറിച്ചിട്ട് കൊടുത്താലും മതി
ആഹ് അപ്പൊ പിന്നെ അങ്ങനെ പീസ് പീസക്കി ഇടുന്നതാവും നല്ല ടേസ്റ്റില്ലെ മറ്റേതാവുമ്പോ നല്ല അരഞ്ഞു പോവേം ചെയ്യും
ആഹ് അരഞ്ഞു പോവും ആഹ് പിന്നെ അയ്ലേക്ക് മല്ലി ിച്ചപ്പുണ്ടല്ലോ മല്ലിച്ചപ്പ് അതും ഇട കറിവേപ്പിലി ഇട ആക്കെ വേവിച്ചിട്ട് മാറ്റി റ്റി വെക്ക ന്നട്ട് ഒരു മൂന്ന് നാല് കോഴിമുട്ട എടുത്തിട്ട് പൊട്ടിച്ചു പാര പിന്നെ അത് പറഞ്ഞിട്ട് അയ്ലേക്ക് പിന്നെ നമ്മളുണ്ടല്ലോ ഈ മൈദപ്പൊടി കലക്കിയാട്ട് ദോശ ചൂടുല്ലോ
ആഹ് ആഹ്
മൈദപ്പൊടി കലിക്കിട്ട് ഞമ്മള് ദോശക്ക് ഉള്ള മാവിൻന്റെ കണ്ട ഇതിന്റെല്ല ആരു ടൈറ്റ് നമ്മള് ദോഷമാവ് കൽ ുന്ന ടൈൽ ആക്കിയിട്ട് ചട്ടിയില് പാർന്ന് പിന്നെ കൈ ഈ കൈയിലോണ്ട് നമ്മള് ഈ പിന്നെ മസാല ദോശൊക്കെ കാക്കണ പോലെ പരത്തി കൊടുക്ക കൈയിലൊണ്ട്
പരത്തി കൊടുക്ക ആഹ് ആഹ് ആഹ് ആഹ് മൈദെണോ അതോ ഗോതമ്പാണോ എടുക്കേണ്ടത്
രണ്ടാലും മതി രണ്ടിനോട്ും ഉണ്ടാക്കാം മൈദല്ലെങ്കിൽ ഗോതമ്പയാലും ആ ഗോതമ്പ് പൊടിയൊണ്ട ഉം അത് രണ്ടു ഇടുത്തി ഏറ്റം നല്ല മൈതാണ് മൈദാവുമ്പോൾ പെട്ടന്ന് കുഴിഞ്ഞൂല ആഹ് ടേസ്റ്റ് ആയിരിക്കും ആഹ് അത് പിന്നെ ഒരു നാലഞ്ച് ലെയർ ചുട്ട് എടുക്ക
ആഹ് ആഹ് ഇങ്ങനെ അ ഏ ദോശ മൈദയിട്ട് ദോശ ചുട
ആഹ് ദോശ ചുടാ എന്നിട്ട് ഈ ഓരോ ദോശ പിന്നെ നമ്മളുണ്ടല്ലോ ഈ പിന്നെ നോസ്റ്റിക്കിന്റെ ചട്ടില്ലേ അതൊ കൊണ്ട് ആഹ് ഒരു കൊയ്യുള്ള വട്ടത്തുള്ള ഒരു പാത്രം എടുത്തിട്ട് അത് ചൂടാക്കി അതിൽ എണ്ണ തേച്ച കൊടുക്ക തേച് കൊടുത്തിട്ട് നമ്മള ചുട്ടുവെച്ച ഈ ദോശ അത് മുട്ടൽ മുക്കിയിട്ട് ഫുൾ ആയിട്ട്
ആഹ് ആഹ് ഈ ദോശയാണ് നമ്മൾ ഈ മുട്ടയുടെ മുക്കേണ്ടത്ലേ ഞാൻ അത് വിചാരിച്ചത് എങ്ങനൊയിരുന്നു അറിയോ ദോശ ചുട്ടതുപോലെ തന്നെ ഈ മുട്ട നമുക്ക് ഒരു ഇങ്ങനെ ഓരോ ലെയർ ലെയർ ആയിട്ട് അഞ്ചെറണ്ണം ഉണ്ടാക്ക വെക്കയാണെന്ന ഞാൻ വിചാരിച്ചേ
അല്ലല്ല ഈ ചുട്ട് വെച്ച ഈ സാധനം മുട്ടൽ ഫുുള്ളായിട്ട് മുക്കിയെടുക്കും മുക്കിയെടുത്തിട്ട് ഈ ചൂടുള്ള ചട്ടിയില്ലേ എണ്ണ തേച്ച ഈ ചട്ടീൻ്റെ മോളിൽ വെച്ചടുക്ക ന്നട്ട് ഞമ്മൾ ഇണ്ടാക്കിയ ആഹ് നമ്മൾ ഉണ്ടാക്കില ഇത് ഇണ്ടല്ലോ അതോന്നെ ചിക്കനും ന്തൊക്കെ ഇട്ടച്ചെ ഈ ഉള്ളിന്റെ
അതെ മസ്
ആഹ് ആഹ് അത് അതിന്റെ മോളിൽ വിതറ
ആഹ് ഈ എ മുട്ടയില് മുക്കിട്ട് ഈ ഒരു ദോശ നമ്മളാ പാനിലിട്ടു
ആഹ് ഇട്ടു അയി ആഹ് മസാല വിതറ ന്ന്ട്ട് അയിന്റെ മൊളില് ഒരപ്പം വെ ച്ച് ട്ക്കാ അങ്ങനെ മുട്ടെല് മുക്കിയിട്ട് പിനിം വെച്ച് ട്ക്കാ പിന്നെ അയിന്റെ മോളില് വി ത്തരാ അങ്ങനെ നമ്മക്ക് എത്ര ലേറുവാണോ അയിനനുസരിച്ച് ലേറ് ലേറാക്കി ഇങ്ങനെ മുക്കി വെച്ച കൊട്ക്കാ ആഹ് കംപ്ലീറ്റ് ചെയ്യ കംപ്ലീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മളെ ലാസ്റ്റ് വർന്ന മു മുട്ട ണ്ടല്ലോ നമ്മള് ഈ മുക്കി കഴിഞ്ഞിട്ട് ഭ ഭാ ബാക്കി വർണ മുട്ട
ആഹ് ആഹ്
അയിന്റെ ചൂട് മോ മോൾക്കടിച്ച് ഒഴിച്ച് കൊടുത്താ മതി ന്ന്ട്ട് മൂടി വെച്ച് ര് ഇരുവത് മിൻ ട്ട് കഴിഞ്ഞാല് നല്ല അപ്പായി ങ്ങട്ട് വരും
ആണോ ഇൻഷാ ള്ള തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്തുക്കും ഇൻക്ക് ഭയങ്കര ഇഷ്ടംന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടാണ് പക്ഷെ ഇൻക്കിങ്ങനെ തോന്നും നന്നായിട്ട് പണിട് സിം ആക്കിയട്ടപ്പ എനിക്ക് ഓക്കെ കൊഴപ്പല്ല തോന്ന്ന്ന്
ആഹ് അല്ല പറിമ്പോളും ഇങ്ങക്ക് തോന്നും കുറച്ച് പ്രയാസള്ള പോലെ പക്ഷെ നമ്മൾ ഇണ്ട
അതെ ഞാൻ യൂട്യൂബിലൊക്കെ കൊറെ ആഹ് വീഡിയോ ഒക്കെ കണ്ടിട്ട്ണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ നോക്കാറ്ണ്ട് പക്ഷെ പിന്നെ എനിക്കിങ്ങനെ ഫീൽ ആവ നല്ല പ്രയാസള്ള പണിയാണേ ഏ ഒരുപാട് പണിയ്ണ്ട് പണിയ്ണ്ട് ഇന്ന് ഇങ്ങനെ തോന്നുന്നത് കൊണ്ട് എന്താ ക്കിയിട്ടില്ല അതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ ഒരുവിധ സംഭവങ്ങളൊക്കെ കാണുന്നതൊക്കെ ട്രൈ ചെയ്യാറ്ണ്ട്
ആഹ് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിനി
ആണോ
ഉം
ഇൻഷാ അള്ളാ ഏതായാലും ട്രൈ ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ട് ഉണ്ടാക്കി നോ ക്കണം ന്ന്ളെ ആഹ് ഞാം മ ഇണ്ടാക്കാറ്ണ്ട് ബിരിയാണി ഇണ്ടാക്കാറ്ണ്ട് അങ്ങനത്തെ ഒരുവിധ സംഭവങ്ങളൊക്കെ നമ്മൾ ഇണ്ടാക്കാറ്ണ്ട്
മന്തി ഇണ്ടാക്കിട്ടില്ല മന്തി സിബ്ള് ആണല്ലോ ഇണ്ടാക്കാന്
കുക്കറില ഇണ്ടാക്കല്ല്
അല്ല അല്ല നമ്മടെ ചെമ്പില്ലന്നെ മന്തി സിമ്പിളായി പണി നമക്ക് മന്തിക്ക് വരുന്നില്ല അതെ മന്തിയാണ് ബിരിയാണിയാണ് പിനിം കൂടുതലും പണി നമുക്ക് ചെയ്യാനായിട്ട്
ആണില്ലേ
ആഹ് തെ
മ മന്തി ങ്ങള് പിന്നെ ഞാ ച്ചെലോല് കുക്കറില് ഇണ്ടാക്ക്ണെ കണ്ട്ണ് യൂട്യൂബിലൊക്കെ കു ക്കറില് മന്തി ഞ്ഞ്ട്ട് ങ്ങനെ കാണാ
ആഹ് ഇല്ലല്ല ഞമ്മള് നമ്മള എന്താക്കാറ റിയോ ചെമ്പിലെന്നെയാണ് മന്തി ണ്ടാക്കാറ്
ആഹ്
പിന്നെ എങ്ങനാ വെച്ചാല് നല്ല സിമ്പിളാണ് നമ്മള് ചിക്കനെ കുറച്ച് വല്ല്യ പീസ ആക്കി കട്ട്യിപ്പിക്കണം മന്തി പീസ് ആകുമ്പോ കുറച്ച് ആഹ് അ അല്ല നമ്മളെ കുറച്ച് വല്യയ പീസ് ആകുമ്പഴാണ് അയിന്റെരു ഭംഗി ഇണ്ടാവൊള്ളു
ആഹ് അതന്നെ
ആഹ് അപ്പൊ നമ്മൾ എന്താക്ക ആഹ് ഒരു പീസിലെ ചിക്കൻ കട്ട്യ്ത് അതെന്താ കഴുകി വൃത്തിയാക്കിയതിനേഷം അത്ക്ക് മസാല എന്താ വേണ്ടന്ന് വെച്ചാല് നമ്മളെ ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ മാഗി
ആഹ് ആഹ് ആഹ്
ആ അതൊരു രണ്ട് ബോക്സ് ആകുമ്പോ ഒരു നാലെണ്ണം വരും ഒരു മൂന്നെണ്ണ ഒക്കെ നമ്മള് ഒരു കിലോ ചി- കനിക്ക് യൂസെയ്യണം.
ആഹ
ഇത് നന്നായിട്ട് പൊടിച്ചെടുക്ക ആ അതെതെ അത് നന്നായിട്ട് പൊടിച്ചെടുക്ക. പിന്നെ അതക്ക് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി മാഗി ക്യൂബിലെന്നെ നന്നായി ട്ട് ഉപ്പ് വരുന്നുണ്ട് അപ്പോ ആ ഒരു കിലോനിക്ക് മൂന്നെണ്ണം കി ഇടുന്ന സമയത്ത് നമുക്ക് ഏ ചെലർക്ക് നല്ല ഉപ്പ് ആവശ്യമുള്ളർക്ക് മാത്രമേ ഉപ്പി ടേണ്ടേ വരുള്ളൂ. ഒരു മേഡിയം സൈസില് ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യം വരില്ല കാരണം അ ഒരു മൂന്ന് മാഗി ക്യൂബന്നെ അയ്ക്ക് ഉള്ള ഉപ്പ്ണ്ടാകും.
ആഹ
പിന്നെ അതുക്ക് വേണ്ടത് നമ്മുടെ കുരു മുളക് പൗഡർണ്ടല്ലോ
ആഹ
കുരുമുളകിന്റെ പൊടി വേണം പിന്നെ വേണ്ടത് വലിയ ജീരകും ചെറിയ ജീരകം വലിയ ജീരകത്തിനെക്കാളും കുറച്ച് കൂടുതൽ എടുക്കണം. ആ അതെ ഒന്നിച്ച് ഏ പൊടിചെയ്താ മതി. പൊടിച്ചാ മതി. വല്യ വല്യ ജീരകും ചെറിയ ജീരകും കൂടെ ഒരുമിച്ച് വല്യ ജീരകും ചെറിയ ജീരകും അതുപോലെ തന്നെ കുരുമുളക് മണിയാണെങ്കില് അതെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെത്തുള്ളിയൊക്കെ കൂടുതലൊന്നും വേണ്ട നമ്മളിപ്പോ ബിരിയാണിക്ക് ഇടുന്ന അത്ര ഒന്നും വേണ്ട
നമ്മള് കഫ്സൊക്കെ എടുക്കുന്ന ആ ഒരു ലെവല് മതിയോ?
ആ അതെ അതെ അതെ ആ ആ ഒരു ലെവലൊക്കെ മതി അതിനേക്കാളും കുറച്ചും കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും.
ആഹ
ആ ഇത് പിന്നെ ഏലക്കണ്ടല്ലോ കുറച്ച് ഏലക്കയും കൂടെ ഇതിന്റെ കൂടെ നന്നായിട്ട് ഫൈന ആയിട്ട് അരിച്ചെടുക്ക പച്ചമുളക് ഒന്നോ ര- പച്ചമുളക് മാത്രട്ടാ മതി കൂടുതലൊന്നുടണ്ട ആവശ്യല്ല. എരിവ് ള്ളതാണെങ്കിൽ ഒരെണ്ണം മാത്രം യൂസ്യ്താ മതി.
ആഹ
ഇന്നട്ട് നന്നായിട്ട് ഫൈൻ ആയിട്ട് ആരിക്ക കുറച്ച് വെള്ളംവേണെങ്കില ഒന്ന് ഒരു ടീസ്പൂൺ ഒക്കെ ഒറ്റിച്ച് എടുക്കാം നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടാന് അതെ തെ ആ അപ്പൊ ഈ നമ്മളെ വലിയ ചീരക എടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എന്തെടുക്കണം. ചെറിയ ജീരക ഹൈലൈറ്റ് ആയി എടുക്കണം.
ആഹ ആഹ
ആ എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തതിനനേഷം ഈ മാഗി ക്യൂബും ചി- ചിക്കനും അതുപോലെ തന്നെ കുറച്ച് സണ് ഓയലും വേണങ്കിൽ ചേർക്കാം നമ്മളെ ഇത് ഏ ചിക്കൻ നെ മാഗ്നേറ്റ യ്ത് വെക്കുന്ന സമയത്ത്
ആഹ് അപ്പൊ ടേസ്റ്റ് കൂടുലെ!
ആ ടേസ്റ്റ് കൂടും കുറച്ചും കൂടെ കുറച് ഓയിലും അതുപോലെ തന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങയാ
ആഹ്
പെടാത്ത രീതിയിൽ പിഴിഞ്ഞിട്ട് ഈ ചിക്കൻ എന്താക്കാ നന്നായിട്ട് കുഴച്ച് മാഗ്നേറ്റ് ചെയ്ത് വെക്കാ. ക്കാ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം അത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം.
ആഹ് ആഹ്
എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യല്ല നമ്മളെന്താ ക്കതി ശാലോ ഫ്രൈ ചെയ്താ തി നമ്മള് ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ. അ അതിനേക്കാളും കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് സൺ ഓയിൽ ആണ് യൂസിയ്യേണ്ടത് ട്ടാ വെളിച്ചെണ്ണ ല്ല സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത് അത് നമ്മളെ ന്ത് യ്യാ ഇതിലേക്ക് നമ്മളീ പറഞ്ഞല്ലോ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇപ്പ നമ്മള് ചെമ്പിലോ അല്ലെങ്കിൽ ഫ്രൈ പാനിലോ ഫ്രൈ ചെയ്ത് എടുക്കുക മാഗ്നേറ്റ് ചെയ്ത ചിക്കനെ ഷാലോ ഫ്രൈ ചെയ്ത് പ്പൊ നമ്മൾ ദമ്മിടാം വിചാരിക്കുന്ന ചെമ്പില് നെരത്തിയിട്ട് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വരാൻ പാടില്ല ഓരോന്ന് ഓരോന്ന് എന്ത് ചെയ്യാ മീ അതെ നിരത്തി വെക്കാ നമ്മള് മീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ ഓരോന്നോരോന്നായിട്ട് നിരത്തി വെക്കി വെച്ചതിന് ശേഷം അയ്ന് മറിച്ചിട്ട് വേവിക്കാ പ്പൊ മീൻ പൊരിക്കുന്നതിനെക്കാ ക്കായിം കുറച്ച് അയില് ഓയില് വേണം ഏതില് നമ്മളെ റൈസിലും ഓയിൽ വേണം അപ്പൊ അതിന് കണ്ടിട്ട് നമ്മളെന്താക്കുക